ഹലോ ആഹ് കേക്കുന്നൊണ്ടോ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ച് ചപ്പാത്തി ഒണ്ടാക്കുന്ന്
രാത്രിയിലെന്താ ചപ്പാത്തിയാണോ കഴിക്കുന്നെ
ഇന്ന് ചപ്പാത്തി കഴിച്ചു എല്ലാ ദിവസവും ചപ്പ് ചപ്പാത്തി അല്ല സാധാരണ ചോറാണ്
എന്ത് ഫുഡാ രാത്രി കഴിക്കാൻ ഇഷ്ട്ടം ഈ ചപ്പാത്തി ഒക്കെയാണോ അതോ
ചപ്പാത്തി ചപ്പാത്തി കഴിക്കാനാണ് ഇഷ്ട്ടം പക്ഷെ ഒണ്ടാക്കാ ക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് മിക്കവാറും ഒള്ളതങ്ങ് കഴിക്കും
വീട്ടില് ഒണ്ടാക്കുന്ന ഫുഡാന്നോ അതോ പൊറത്തെ ഫുഡാന്നോ കഴിക്കാ
വീട്ടി നല്ല ടേസ്റ്റി ആയിട്ട് ആരെലും ഒണ്ടാക്കി തരുവാണെങ്കി അതാണ് കഴിക്കാൻ കൂടുതൽ താല്പര്യം സ്വന്തവായിട്ട് ഒണ്ടാക്കി കഴിക്കുന്നതിന്റെ ഒരു മടിയേ ഒള്ളൂ
മടിയെ ഒള്ള് ഏറ്റവും കൂടുതൽ എന്താ നോൺ വെജാണോ അതോ വെജാണോ?
ഞാൻ വെജാ ആഹാരങ്ങൾ കഴിക്കാറ്
നോൺ വെജ് ഒട്ടും കഴിക്കത്തില്ലാല്ലേ
നോൺ വെജ് ചിക്കൻ കഴിക്കും അല്ലാതെ വേറെ ഫിഷും ബീഫ് പോർക്ക് അങ്ങൻത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ലാ
ഇപ്പഴെ ഇപ്പഴാന്നോ അതോ അങ്ങനെ അതോ കുഞ്ഞു നാളു പണ്ട് തൊട്ടേ അങ്ങനെ തന്നായിരുന്നോ
കുഞ്ഞുനാള് തൊട്ടേ എന്റെ വീട്ടില് പേരൻ്റ്സൊക്കെ ആഹ് വെജിറ്റേറിയനാ, അപ്പൊ ആ ഒരു രീതിയ ശീലിച്ചു പോന്നത്.
ആഹ് ആഹ് അപ്പൊ മീനും ഒന്നും കഴിക്കത്തില്ല?
മീൻ ഇന്തേ വരെ കഴിച്ചിട്ടില്ല.
കഴിച്ചിട്ടില്ലല്ലേ. അപ്പൊ പിന്നെ വീട്ടില് എന്താ വെ വെജിറ്റ വെജിറ്റബിൾസ് മാത്രം
അല്ല, ഇവടെ ഹസ്ബന്റിന്റെ വീട്ടില് നോൺ വെജുണ്ട് ഫിഷും വെജിറ്റബിൾസും.
ആഹ് ആഹ് അപ്പ ഈ പൊറത്തൊക്കെ പോയി കഴിക്കുമ്പഴോ?
പൊറത്തങ്ങനെ പോയി പൊതുവേ കഴിപ്പില്ല പിന്നെ വല്ലപ്പോഴും ചി ക്കൻ വല്ലോം മേടിച്ച് കഴികതേ ഒള്ളൂ.
അതെ ഒള്ളൂ.
ഉം. പിന്നെ കുഞ്ഞുങ്ങളക്കെ ഇഷ്ടവാ ചിക്കനൊക്കെ.
ആഹ്, അത് കുട്ടികക്ക് എല്ലാവർക്കും ഇപ്പഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ചിക്കനും അങ്ങനെയൊക്കെയെല്ലേ ഇഷ്ടം കുട്ടികളെക്കൊന്ന് മാത്രന്നല്ല
ഫിഷ് ഇഷ്ട വേണ്ട വേണ്ട രണ്ടു പേർക്കും.
ഫിഷ് ഇഷ്ടവല്ല.
ഇഷ്ടവല്ല.
ആഹ് ചെല കുട്ടികള് അങ്ങന ചെല കുട്ടികള് ഒട്ടും ഫിഷായാലും ഫിഷ് തൊടത്തേ ഇല്ല പക്ഷെ അവർക്ക് ഈ ചിക്കനും ഒക്കെ ഇഷ്ടവ, ചെല കുട്ടികളെല്ലാം കഴി ക്കും എല്ലാം ഭയങ്ക
ആഹ് അഹ് ശരിയാ.
ഇപ്പം പിന്നെ വലിയവർക്കായാലും കൊച്ച് കുട്ടികൾക്കായാലും എല്ലാം പൊറത്തെ ഫാസ്റ്റ് ഫുഡല്ലേ താല്പര്യം? ആഹ് നമ്മള് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞ ആഹ്
പണ്ടത്തെ ആ ഒരു പ്രതിരോധ ശേഷിയൊന്നും ഇല്ല. എന്റെയൊക്കെ കുഞ്ഞുകാലത്ത് ഏഹ് ചക്ക, ചീനി ഇതൊക്കെയായിരുന്നു ഞങ്ങടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെ.
അത് ഇപ്പഴത്തെ കുട്ടികക്ക് ഇതൊന്നും ചക്കയൊന്നും കൊടുത്ത് കഴിഞ്ഞാ ഒട്ടും പിടിക്കത്തേ ഇല്ല.
ആഹ് അതാ ഹ ഹ ഹ അതിന്റേതായ ഒരു ആരോഗ്യവും പണ്ടത്തെ തലമുറക്കൊണ്ട്. പെട്ടെന്നൊന്നും ഒരു അസുഖവും ചാടി പിടിക്കത്തില്ല.
ഇല്ല ഇപ്പൊ ഫുള്ള് അസുഖല്ലേ മഴ തുടങ്ങി കഴിഞ്ഞാ പിന്നെ കുട്ടികൾക്ക് അസുഖം വിട്ട് മാറത്തേ ഇല്ല.
ആ പണ്ട് മഴ നനഞ്ഞു നടന്നവരായിരുന്നോണ്ട് ഇപ്പൊ മഴയതൊരു കുഴപ്പോ ഇല്ല.
കൊഴപ്പമില്ല.
വെയിലിൽ അല്ല തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടത്തില്ല എന്ന് പറയുന്ന പോലെ.
വ
അന്ന് പിന്നെ ആഹാര ആയാലും എല്ലാം നല്ല തായിട്ടുള്ള ജോലി ചെയ്യുന്നതിനായാലും എല്ലാം ഇതായിട്ടുള് ജോ ഇപ്പഴും പ്രായം പല ആൾക്കാരും ഇപ്പോഴും മാന്താനുംന്ന് പറഞ്ഞക്കെ അതേ സമയം പത്ത മുപ്പത് വയസ്സായ നമ്മളെപ്പോള്ളർക്ക്‌
കാല് നോർക്കാൻ വയ്യ നടു നോർക്കാൻ വയ്യ
വേദന
അ കൊച്ചു പിള്ളേർ വരെ ഇപ്പ നടുവേദന പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
ആ അതാ
പിന്നെ ഈ കൊറോണ കാലം വന്നപ്പോഴത്തേനും കുട്ടികൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലോടും എലക്ട്രോണിക് ഡിവൈസുകളോടും അടുത്തുപോയി. അപ്പൊ അവർക്ക് ഈ വെളിയിൽ പോയുള്ള കളികളില്ല അങ്ങനെ ഒരു തീറ്റ അകത്ത് ഇരുന്നുള്ള ഫോൺ കളി ടി വി കാണാല് മാത്രമായപ്പം വണ്ണം കൂടി. അതൊക്കെ അവരുടെ ആരോഗ്യത്തെ ബാധിച്ച്.
ബാധിക്കും
പണ്ട് ഈ കൊച്ചു കുട്ടികൾ ഒന്നും ഈ ഷുഗർന്ന് പറഞ്ഞ ഒരു അസുഖ ഡയബറ്റീസ് എന്ന് പറഞ ഒരസു
ഇപ്പ ഇല്ല ഇപ്പൊ പൊ ചില പ്രസവിക്കുന്ന കുട്ടിക
ആ അത് ഈ മാതാപിതാ ആഹാര ശീ ശീലത്തിൽന്ന ഒക്കെ കിട്ടുന്നതാണ് പിന്നെ കുഞ്ഞുങ്ങള് വെളിൽ ഇറങ്ങുമ്പോൾ തൊട്ടേ അവർക്ക് ഈ ബേക്കറിൽ നിന്നുള്ള ഫുഡുകള് കളറും ആമിതമായിട്ടുള്ള ടേസ്റ്റ് മേക്കേഴ്സും ഒക്കെ ചേർത്ത ഉണ്ടാക്കുന്ന കൊണ്ട് അവർക്ക് ആ ചെറിയ പ്രായം മുതലേ ഷുഗറും കൊളസ്ട്രോളും അമിതവണ്ണവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും.
ആഹ് തീർച്ചയായിട്ടും ആഹാരത്തിനും ആരോഗ്യം തമ്മില് വളരെയധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബന്ധമാണ് ഉള്ളത്.
ഉണ്ട് ഉണ്ട് ആരോഗ്യ ആഹാരവും വ്യായാമവും ഒരുപോലെ ഇമ്പോർട്ടന്റ്ണ്.
ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ പ്രായമുള്ള ആൾക്കാര് പറയുന്നില്ല ഇപ്പൊ ആഹാരം മാറിയത് കൊണ്ടാണ് ഇപ്പൊ ഈ പല പല പുതിയ അസുഖങ്ങൾ ക്യാൻസർ അവരുന്നും കാലത്തൊന്നും പണ്ട് ക്യാൻസർന്ന് പറഞ്ഞ അസുഖേ ഇല്ലായിരുന്നു.
ഇല്ലായിരുന്നു
ഇപ്പം പ്രായമുള്ളവര് പറയുന്ന കേക്കാം ആ ആഹാരങ്ങള് മാറിയതോട കൂടിയാ
ആണ് ആണ് ഇപ്പ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള മേഖലയും ഹോസ്പിറ്റൽ ബേസ് ചെയ്തുള്ളതാണ് അസുഖ ബാധിതരുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജോലികൾക്ക് ഒരുപാട് വേക്കൻസികളും
വേക്കൻസികളുണ്ട് അതന്സര്ച്ച്പ്പോ റ്റൽ മേഖലകളിലെക്കല്ല്യേപ്പം പഠിച്ച്പഠിച്ച് ആൾക്കാരെറങ്ങ്ന്നെ
ച്ചെറങ്ങുന്നവരെല്ലാം ഹോസ്പിറ്റൽ ബൈസെയ്തുള്ള എന്തേലും പ്രൊഫഷാണൽ കോഴ്സുകൾക്കാണ് ചേരുന്നത്
പണ്ട് ഡിഗ്രീയിലായ്ര്ന്നെല്ലാരും പ്ലെസ്ടു കഴിയുമ്പോ നേരെ പോക്ന്നത് ഇപ്പം ഡിഗി ര്യൊന്നുല്ല എല്ലാ മ്പെല്ലാരും പറയുന്നത് ഏറ്റവും കൂട്തൽ ജോലി സാധ്യതേ സ്കോപ്പുള്ളത് ഹോസ്പിറ്റൽ ബൈസെയ്തിട്ടുള്ളാ ആംത് അതിന് പഠിക്കാൻ പോവാ
ഉം
എന്നാ പറയ്ന്ന്
പിന്നെ പേരന്റിങ്ങിന്റെ കാര്യംത്തിൽ അച്ഛനാണോ അമ്മയ്ക്കാണോ കൂടുതൽ ഇമ്പോർട്ടെന്റ്
അങ്ങ് എന്റൊരഭിപ്രായത്തിൽ രണ്ട് പേർക്കും തുല്യായ്ട്ട് ഉണ്ട് കാരണം നമ്മളിപ്പം അമ്മ ഒരു കാര്യം ചെയ്യെരുതെന്ന് പറ ഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏഹ് ഒരു കാര്യം വേണ്ടാന്ന് പറ്ഞ്ഞാ അവരച്ഛനെ സോപ്പിട്ടിട്ട് ആഹ് കാര്യം ന
അതെഅതെ അമ്മയും അച്ഛനും ഒരേ സ്വരത്തിലതിന്റെ നോ പറയേണ്ടതാണ്
പറയേണ്ടതാണ് ക്ഷെ കൂടുതലെടുത്തും ഈ അമ്മയ്ക്കൊരു വോയ്സില്ലാ അപ്പതോണ്ടന്നെ അമ്മ പറയുന്നത് പല കുട്ടികളും ഉം വാല്യു കൊടുക്കത്തില്ല അച്ഛൻ അച്ഛൻ പറഞ്ഞ് ചെയ്തോളാ ആഹ് അതാ അച്ഛൻ ചെയ്തോളാന്ന് പറഞ്ഞ്
അതാണ് അമ്മ പറ്ഞ്ഞൊത്ത് നോ പറയുന്നെടത്ത് വീട്ട്ലുള്ള എല്ലാരും അതിനെ നോ പറഞ്ഞാ പിള്ളേരാവ
പിള്ളേ ആ രീതീ പോവും
എല്ലേ അവർക്കിഷ്ടമില്ലാത്തത് പറഞ്ഞേ ആരാണോ അവടെ അവര് വെറുക്കപ്പെടും
വെറുക്കെപ്പെടും തീർച്ചയായിട്ടും എന്നിട്ട് ഇവര് ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം കാണി ച്ച് കഴിഞ്ഞാ അത് നമ്മള് അമ്മമാര് പഠിപ്പിച്ചാന്നേ അവര് പറയത്തൊള്ളൂ
അത് പിന്നീട് വരുന്നത് അമ്മമാർക്കല്ലേ ഇത്ര പേര്
ആഹ് നിങ്ങൾ പഠിപ്പിച്ച്യാ എന്ന് അമ്മമാർക്ക് നേരെ എതിരായിട്ട് വരും
ആതെ
ക്ഷേ ഈ സ്ട്രിക്റ്റായിട്ട് വെക്കെണ്ടെടത്ത് ഈ അച്ഛന്മാര് സ്ട്രിക്റ്റായ്ട്ട് നിക്കെത്തില്ല അവര് അമ്മമാർ പറയുന്നതൊരു അവർക്കൊര് വേല്യു കൊടുക്കാത്ത രീതീലിവര് റെസ്പോണ്ടെയ്യ്ണ്ട്
അതുപോലെ വീട്ടു ജോലികൾടെ കാര്യത്തില് ഇത് കൂട്തൽ സ്ത്രീകളാണ് ചെയ്യേണ്ടേ എന്നൊരു അഭിപ്രായമുണ്ടോ
ഒരിക്കലു ഇല്ലാ എനിക്കങ്ങനൊരു അഭിപ്രായമേ ഇല്ല ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു കൃത്യവാ വീട്ടിൽ പെണ്ണ്ങ്ങൾ വേണം ജോല്യെയ്യാന് എന്നൊരു പണ്ട്തൊട്ടേയുള്ളൊരു കുറ്റവാ അതെടുത്ത് കളയേണ്ട സമയം കഴ്ഞ്ഞ്
അതിക്രമിച്ചിരിക്കുന്നു
ന്ന്പ്പോ ഓരോ വീട്ടിലോരോ പഴയാൾക്കാര് കൂടിപ്പോ ഒരാളെങ്കിലും കാണും പഴയ ആൾക്കാര് പഴേ ചിന്താഗതിയുള്ള അതാ മെയ്ൻ പ്രെശ്നം
അതെ അവര് പ്പം അഥവാ ഒരാൾ ചെയ്യാൻ തയ്യാറായി ഓഹ് മോനോ അത് ചെയ്യാൻ പാടില്ല ങ്ങനെല്ലത് വേണ്ടത് സ്ത്രീകൾക്കൊള്ളാന്നെങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചു പോയി
പഠിപ്പിച്ചു പോയി ആന്ന് ന്നട്ട് ഇപ്പം കൊറച്ച് ഇപ്പഴത്തൊരു ന്യൂജെനറേഷൻ ടൈപ്പെക്കേന്ന് വെച്ചാ എനിക്ക് തോന്ന് രണ്ട്പേരൂടെ ഷെയറെയ്തിട്ടാ ഇപ്പെഴ്ത്തെ
ആണ് ഇപ്പൊഴെത്തെ റ്റൂകെ കുട്ടികളെക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അവര് കൂട്തലും ഷെയറെയ്ത് ജോലികൾ ചെയ്യുന്നുണ്ട്
അതയ്ന്റെക്കെ കല്ല്യാണ സമയത്തെക്കെ എന്തെങ്കിലൊന്ന് ചെയ്തു കഴിഞ്ഞാ പിന്നെ കുട്ബക്കാര് മൊത്തം അറിയുവായ്ര്ന്ന് ഇപ്പം ഇപ്പൊട്ടോമാറ്റിക്കലി മാറി അത് നമ്മൾ ഒരു വ ട്ടം ഒരു മറുപടി കൊടുത്ത് കഴിഞ്ഞാ പിന്നെ
ഉ
അവര് പിന്നെ അതും പറഞ്ഞൊണ്ട് വരത്തില്ല
അതെതെ ഇപ്പൊ ഞാനിവിടെ ഉപദേശിക്കുന്ന അവസ്ഥയാണ്
അത നമ്മള് പഷേ ആ ഒരു കാര്യം ഇട് നമ്മൾ ആദ്യമേ തുടക്കത്തിലെ പല കാര്യങ്ങളും നിർത്തി കഴിഞ്ഞാലും അത് അവ്ടെന്ന് നിക്കും
ആഹ് അത് പക്ഷെ വന്ന് കേറുന്ന സമയത്ത് അതൊന്നും നമുക്ക് പറയാനുള്ള ഓയിസില്ല
അന്ന് പക്ഷെ നമ്മടെ ആ സമയത്ത് കേ ഇല്ലാ പക്ഷെ ഇപ്പഴ്ത്തെ കുട്ട് കുട്ടികള് നോ പറേണ്ടടത്ത് നോ പറയിക്കാട്ടോ അത് വേറെ കാര്യം വല്ല്യവരായാലും വല്ല്യ ടാസ്ക്കാ അത് ടാസ്‌ക്കാ സ നമ്മള് മറ്റ്ള്ളോരെ വേദനിപ്പിക്കരുതെന്നും പറഞ്ഞ് പറയാൻ നമ്മക്ക് തോന്നത്തില്ല പക്ഷെ ഈ നോ പറയാത്തത് നമ്മക്ക് തന്നെ പാരയായിട്ട് വരികയും ചെയ്യും
ആഹ് അതെ അതെ
അതാ നമ് പക്ഷെ നമ്മടെ തന്നെ ഒരു ലൈഫ് പൊതുവെ എല്ലാ വീട്ടിലും
ശബ്ദം
എവിടെയോ എന്തിന്റെയോ ഒരു നെലവിളി ശബ്ദം കേക്ക്ന്ന്
അ അത് പോണ്ടാ എന്റെ ഫോണില്
ആഹ് പറഞ്ഞോ
ആഹ് അല്ല പൊതുവേ പക്ഷെ നമ്മളീ നോ പറയാത്ത അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു പാരയായിട്ട് വെരുന്നു നമ്മള് പിന്നെ ജീവിതാലം ഫുള്ള് നമുക്ക് നോ പറയാൻ പറ്റത്തില്ലാ അത് കൊറെ പേര് നോ പറഞ്ഞാ പറയും ആദ്യം പാവായിരുന്നു ഇപ്പ കണ്ടില്ലയോ
ഇപ്പം വെളഞ്ഞു
ആഹ്
അതുപോലെ ഈ കടം കൊടുക്കുന്ന കാര്യവും ആദ്യം ആദ്യം നമ്മൾ കൊടുക്കുമ്പോ പിന്നെ അത് അവർക്കൊരു ഇതാണ് പ്രോത്സാഹനമാണ് പിന്നെ ഒരിക്കെ നമ്മള് നോ പറഞ്ഞ് കഴിയുമ്പോ പിന്നെ വീർപ്പിരായി പെണക്കവായി മിണ്ടത്തില്ലാ
അത് ഇപ്പൊ ഈ ഗോൾഡ് ആയാലും പൈ സായാലും ഏറ്റവും വല്യൊരു പ്രശ്നവാ നമ്മള് കൊടുത്ത് കഴിയുമ്പം നമ്മള് മിത്രവാ പക്ഷെ അത് തിരിച്ച് ചോദിക്കുമ്പോ നമ്മള് ശത്രുവാ നമ്മടെ ഏറ്റവും അടുത്ത രക്ത ന്തവായ പോലും അങ്ങനെ ഒരു പ്രശ്നവൊണ്ട് നമ്മള് പിന്നെ കൊൾ തിരിച്ച് ചോദിക്കുമ്പോൾ നമ്മള് കൊള്ളവരാത്തവരായി പോകും
അതാ കൊടുത്ത് കഴിഞ്ഞാ അവർക്ക് അതാണ് അവരുടേന്ന് നമ്മള് കടം മേടിച്ച പോലത്തെ ഒരവസ്
നമ്മള് കടം മേടിച്ച കൂട്ടത്ത് അതാ പലയിടത്തും പലരും പറയണ കേട്ടിട്ടൊണ്ട്
ആഹ്
നമ്മള് ഒരാവശ്യത്തിന് അന്ന് ചോദിച്ച് എടുത്തു കൊടുത്ത് വിശ്വാസം കൊണ്ട് പക്ഷെ തിരിച്ച് ചോദിച്ച് പൊറെ പൊറെ കടന്ന് കഴിഞ്ഞാ അവര് വിചാരിക്കുന്നാ അവര്ടെന്ന് നമ്മള് കടം ചോദിക്കാന്ന്
അതാ തൽക്കാല ആവശ്യത്തിന് അല്ലേ ഏഹ് ആർക്കും ബുദ്ധിമുട്ടൊണ്ടാകാല്ലോ എന്നുള്ള ഒരിതിലാ നമ്മള് കൊടുക്കുന്നത് ന്നാ നമുക്കൊരാവശ്യം വരുമ്പോ അത് നമുക്ക് കിട്ടത്തൂല്ലാ
കിട്ടത്തൂല്ലാ ഒരു കണക്കിന് നമ്മടെ കൈയ്യിൽ ഒണ്ടെങ്കിലും ആരെങ്കിലും ചോദിച്ചാ ച്ച് കഴിഞ്ഞാ നോ ഇല്ലാന്ന് പറയുന്നതാ ഒരു കണക്കിന് നല്ലത്
അതാ ഒരിക്കലും എനിക്കങ്ങ് പറയാൻ സാധിക്കാത്തതാണ് എന്റെ ഏറ്റവും വലിയൊരു പരാജയവും.
അത് പലരുടെയും പരാജയം അതാ പക്ഷെ നോയെന്ന് നമ്മള് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാ നമ്മളവിടെ നമ്മള് രക്ഷപ്പെടുവാ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാ ആദ്യൊക്കെ പറയുമ്പോ ബുദ്ധിമുട്ട് കാണും
ആഹ് അതാണ്
പിന്നെ പിന്നെ അത് നോ പറയെണ്ടെടുത്ത് നോ പറഞ്ഞു ശീലിക്കണം
ആഹ്
പ ഒട്ടുമിക്ക പെൺകുട്ടികൾക്കള്ളരു പ്രശ്നം നോ പറയാൻ കഴിയാത്തത് ന്നുള്ളത്
ആന്ന് ഉം കുഞ്ഞുങ്ങൾ ഒറങ്ങിയോ
ആഹ്
നേരത്തെ ഒറങ്ങോ
മേംപ്‌ലേ ചെല സമയത്ത് അവരുടെ ഒറക്കം പോലിരിക്യും ചയി ഒരഞ്ജ് വയസ് ഒരഞ്ചല്ല ഒര് നാല് മൂന്നാല് രണ്ട് മൂന്ന് വയസ് വരെ അവര്ടെ ഒറക്കത്തെ ഡിപൻൻ്റീതിട്ടാ അമ്മമാര്ടെ ഒറക്കം ഇരിക്യുന്നത്
ആന്ന് അന്ന് എന്റെ അടിപ്പിച്ച് എന്റെ അട്പ്പിച്ച് നാല് വർഷത്തെ ഒറക്കം പോയതാ
അതാ ക്ഷെ ഇവരാരും നമ്മളൊന്ന് ഇത്രേംകിടന്ന് ഒറങ്ങിയ ഇവര് രാത്രി ഒറക്കൊഴിച്ചിരിക്ന്ന നമ്മളെ കാണത്തില്ല
ആഹ് അതാ